ആഹ് കേക്കണില്യെ
ഓഹ് കേക്കണ്ട് എന്തൊക്കെയുണ്ട്
എന്താ കഴിക്കണു
ആഹ് ഫുഡൊക്കെ ചായ കുടിക്കകയിഞ്ഞോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആഹ് എന്താണ് ആഹ് ചപ്പാത്തിയില്ലെ ആഹ്
ഇബടെ പത്തിരിയാണ് ഉം ഓഹ് കഴിച്ചു പിന്നെ അടെ ചക്കെം മാങ്ങേക്കൊണ്ടോ
എന്താണ് ചക്കെ ആഹ് മാങ്ങണ്ട് ചെറു ചെറിയ മാവുകളില് ഞങ്ങളിങ്ങനെ മാങ്ങ കഴിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടുള്ളതാണീ അങ്ങനെ വിത്ത് വന്നിട്ട് ചെറിയെ മാവിന്റെ മോള് കൊറേ മാങ്ങ ണ്ടായി എടക്ക് ആഹ് അത് ശരിക്ക് നല്ല വല്യ മരോക്കായിട്ടല്ലേ ഉ ണ്ടാവുക ഇത് ചെറിയെ മാവിന്റെ മോളില് അതുപോലെ പുളി അതെ പുളിങ്ങ ഈ കുരുക്കുത്തി നമ്മളന്നെ ഇവിടെ ഉപ്പൊക്കെട്ടിട്ട് വെക്കി പുളിണ്ട് തറവാട്ടില് അപ്പ അത് പൊട്ടിച്ചോടന്നിട്ട് ഇങ്ങനെ പുളി ഉപ്പിലിട്ട് ഇത് വെക്കും അതെ ഇബടെ തറവാട്ടില് വല്യെ രണ്ട് പുളികളുണ്ട് തറവാട് അത്കരണം അങ്ങനെ എല്ലാവരുടെയും തപ്കാരിണി അങ്ങനെ വെട്ടി വെട്ടി ഇതൊന്നുല്ല കൊടുക്കോന്നുല്യി അപ്പൊ നമ്മളിങ്ങനെ കുടുംബക്ക ഞാൻ പറഞ്ഞില്ലേ അമ്മമ്മയ്ക്ക് എട്ട് മക്കളാണ് അപ്പൊ എട്ട് മക്കളും വരുമ്പോ അത് കുരുക്കിയിട്ട് ഓ അങ്ങനെ ഓരോരുത്തരക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പ അങ്ങനെ ഇവിടേക്കും ഷെയർ കിട്ടി അപ്പം അങ്ങനെ കുരുക്കുത്തിയിട്ട് ഇങ്ങനെ ഉപ്പിലിട്ടേക്കും പിന്നെ അടുത്ത കൊല്ലം എടുക്കും അങ്ങനെ അങ്ങനെ എടുക്കാറുണ്ടേ അപ്പ അയിന്റെ കുരു കൊണ്ടയിട്ട് ഇവിടെ ഇങ്ങനെ വതറിയതാ അപ്പൊ ആ സൈഡിലായിട്ട് ഇങ്ങനെ മറ്റേ ഇത്ണ്ടായടക്ക ചെറിയ ചെറിയ പുളികള് ണ്ടായിട്ട് അതിന്റെ മോളില് പുളിങ്ങ ണ്ടായടക്ക
ആഹ്
ശരിക്കും ഇവിടെ പാടാണ് കോഴമണ്ണാനെ കൊഴമണ്ണിൽ അങ്ങനെ മരങ്ങളൊന്നും ഉണ്ടാവില്ലില്ല കാനലാണ് എന്നൊക്കെ പറയിലേ അങ്ങനത്തെൊക്കെ തലണ അപ്പൊ ഇവിടെങ്ങനെ ഇണ്ടാവാറില്ലേ എന്താണാവോ പറ്റിയത് കലികാലം എന്നൊക്കെ പറയില്ലേ ചെലര് അതേപോലെ ചെറിയേ പുളിണ്ടായിട്ട് അയിന്റെമോള് കൊറേ പുളിങ്ങള് ണ്ടായടക്ക ചെറിയേ മാവ്ണ്ടായിട്ട് അയിന്റെമോള് കുറേ മാവ് മാങ്ങണ്ടടക്ക അങ്ങനൊക്കെ സംഭവം ഒരു ന്യൂസൊക്കെ ആക്കാൻ പറ്റിയതാ
പൂവിട പൂവിടണൊള്ളൂ ആഹ്
അതെ
പിന്നെ ഈ ക്ക ഈ നമ്മുടെ എന്താ കൃഷി ഭവനിന്നൊക്കെ വാങ്ങൂലോ
ഉ
ആഹ് അപ്പ അതന്നല്ല ഞങ്ങള് ഇങ്ങനെ മാങ്ങ എറിഞ്ഞിട്ടുഇണ്ടാതനൊക്കെ പറഞ്ഞു നല്ല മാ ങ്ങട്ട ണ്ടാവ എന്താ മുട്ടികുടിയനോ അങ്ങനൊക്കെ ഉണ്ടല്ലോ പേര് അങ്ങനത്തെ മാങ്ങൊക്കെ
ആഹ് മാങ്ങേ ചക്കേം ഇവിടെയാണ് അപ്പൊ അതിന്റെ കാലം കഴിഞ്ഞതല്ലേ
അതെ ചക്കയില്ലാട്ടോ ഇവിടെ ചക്കടെ എന്താച്ചിട്ടാ ഇണ്ട് പ്ലാവ്ണ്ട് പിൻ ന്നിലാണ് ഇങ്ങനെ ആണ് പെണ്ണ് അങ്ങനെയൊക്കെ ഇണ്ടല്ലോ അതുകൊണ്ടാ തോനണ് അത് കായ്ക്കണില്ലാ ആഹ് അത് അങ്ങനെ പെണ്ണ് ആണ് അങ്ങനെയൊക്കെച്ചിട്ടാ ഇണ്ടാവുള്ളൂന്ന് തോനണൂല്ലേ
ചെല നാടുകളിൽ ഇണ്ടാവൂലല്ലോലേ
ആഹ് ഉം ചക്കയും തറവാടില് ഇണ്ടാർന്നു അവിടെ പിന്നെ മരം വെട്ട് വെട്ടിട്ട് മാമൻ വീട് വെച്ചു അത് കാരണം
വെയില് കൊള്ളണ സ്ഥലൊക്കെ ആയി ആയിരിക്കണം സൂര്യ ആഹ് സൂര്യപ്രകാശം
അങ്ങനെ ഇങ്ങക്ക് പറമ്പോ തെങ്ങോ അങ്ങനെ എന്തെലും ഉണ്ടോ?
ആഹ് ഞങ്ങക്ക് പറമ്പും ഇതൊക്കെണ്ട് പക്ഷേ മാങ്ങാ ഇപ്പൊ മാങ്ങ ചക്കൻ്റെ കാലല്ലേ അപ്പൊ അതുണ്ട് മാങ്ങ ചക്ക പിന്നെ അവിടുന്നും ഇവിടുന്നൊക്കെ ഇങ്ങനെ കിട്ടും
അതെ വരിക്കച്ചക്കാല്ലേ അത് നല്ല ടേസ്റ്റല്ലേ
ആഹ് ചക്ക് പഴം ചക്ക ഇഷ്ട്ടല്ല ആർക്കും മക്കക്കൊക്കെ കൊല്ലീല് പിന്നെ വായില് കെട്ടോന്നൊക്കെ പേടിയാണ്
ആഹ് ഇവടെ ഞങ്ങളായി ആ ചക്ക് ക്ക് ശരിക്ക് പഴഞ്ചക്കാന്നാ പറയാ പക്ഷെ ഞങ്ങള് കൊറെ കൊറച്ച് ആളുകൾ ഇങ്ങനെ ആളെ കൊല്ലി അങ്ങനെയൊക്കെ പറയാ അങ്ങനെ വായിലിട്ട് അങ്ങനാട്ട് പോവില്ലേ അതായിട്ട് അ തൊണ്ടല് കുടുങ്ങിയാ ആഹ്
മക്കൾ കഴിക്കണ്ടരല്ലേ പേടിയാ അവ വേഗം പോയി ഒഴിവാക്കലാ
അതെ
പേടിയാ അമ്മക്കൊന്നും കാട്ടാൻ കയില്ലല്ലോ മക്കക്ക് എന്തേ പറ്റിയാല്
ആഹ്
അത് അതിന്റെ ഒരിതാണല്ലോ ഒരു ഈർപ്പ പോലെ അതങ്ങോട്ട് വായിന്ന് അങ്ങോട്ടും അല്ല ഇങ്ങട്ട് ല്ലാമാതിരി
ആഹ് വരിക്കച്ചക്കാ പക്ഷേ കൊഴപ്പയില്ലാ തോനുന്നു അത് പഴുത്താലും നല്ല ടേസ്റ്റ് അല്ലേ ഞാൻ അങ്ങനെ കഴിക്കൊന്നും ചെയ്യില്ല
മക്കള് നല്ലണം കഴിക്കും ഉം എവിടെന്ന് കിട്ടിയാലും അപ്പൊ നല്ലൊരു മ ഇപ്പൊ കൊറച്ചായിറ്റ് നല്ല ചൂടായോണ്ടെ മഴ ഇല്ലായിരുന്നല്ലോ അപ്പം നല്ല മധുര ഇണ്ടായിനി ചായക്കൊക്കെ ഉം വെള്ളം വെള്ളം കൊടുക്കൂല്ല പിന്നെ മയ ആകുമ്പോ വെള്ളം കുടിക്കുമ്പോ മധുരം കൊറയും അങ്ങനത്തെ പ്രശ്നൊന്നും മ ഇനി ഇപ്പം പറ്റൂലാ
പാ പിന്നെ നമ്മടെ നാട്ടിലിപ്പോ മുന്തിരിയൊക്കെ ഇണ്ടാവൂന്ന് തോന്നുണു ല്ലേ
ഏഹ് ആ
കേരളത്തിലെ മുന്തിരിയൊക്കെ നല്ല ഇണ്ടാവൂന്ന് തോന്നണു ഇവിടെപ്പോ ഈ നാട്ടുപുറത്തൊക്കെ ഇണ്ട് ഇപ്പഴേ ഇപ്പോ ഞങ്ങടെ അടു ത്തൊരു വീട്ടിലുണ്ട് ഇങ്ങനെ ഞാന് കല്യാണങ്ങൾക്ക് പോവുമ്പോ ഇങ്ങനെ കണ്ടതാട്ടോ കല്യാണത്ത് അവിടൊരു കല്യാണം ഇണ്ടാർന്നു യിന് പോയപ്പണ്ട് അവരെ വീട്ടില് വെല്യോരു പന്തലൊക്കെ ഫ്രണ്ടില് വീടിന്റെ മുന്നില് വെല്യ മുന്തിരിയുടെ പന്തലൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളില് മുന്തിരി ഉണ്ടായേക്കാ പച്ചിയും ഒരു വയലറ്റ് കളറൊക്കെ ആയിട്ട് ആഹ് എനിക്ക് കണ്ടപ്പോ നല്ല അത്ഭുതമായി കാരണം ഞാൻ നേരി ഇതുവരെ ആയിട്ട് മുന്തിരി തോട്ടൊന്നും കണ്ടിട്ടില്ല
ട്ടില്ല്യാട്ടോ മുന്തിരിത്തോട്ടം അങ്ങനെയൊക്കെ ക കാണും ഫോട്ടോത്തിലൊക്കെ ക്ഷെ ഇങ്ങനെ നമ്മളെ നമ്മളെ ഈ കേരളത്തിലൊക്കെ ഇണ്ടായത് അമ്മള് കണ്ടിട്ടില്ല
ആഹ് ഞാനും കണ്ടിട്ടില്യ ഹ്മ്മ്, ആഹ് ഇത് പിന്നെ ഒരുപാട് സുലഭമായിട്ട് കിട്ട്ണ്ടല്ലോ നമുക്ക് അവിടെ കൃഷി ചെയ്യ്ണ്ടേ, ഞങ്ങളവിടെ ഒരു ഫാമ്ണ്ടേ ഫാമില് തണ്ണിമത്തന്റെ കൊറേ കൃഷിയ്ണ്ട്. മഞ്ഞിമ് പച്ചിം പിന്നെന്താ ഏഹ് നല്ല ഡാർക്ക് പച്ചക്കളറ്ണ്ടല്ലോ അങ്ങനത്തൊക്കെണ്ട്. ഏഹ് ഏട്ടന്റെ ഫ്രണ്ടും കൂടിയാണേ ഫാമ് നടത്ത്ണതേ അപ്പ അവരിങ്ങനെ ഇടുക്കുമ്പ ആഹ് പൊട്ടിയതൊക്കെ ഇണ്ടാവല്ലോ ചിങ്ങിയതൊന്നും കൊടുക്കില്ലല്ലോ അപ്പ അങ്ങനെ അത ക്കെ ഞാൻ ഇങ്ങട്ട് കൊണ്ടരും അല്ലാത്തും കൊണ്ടരുട്ടോ ചെറുതക്കള്ളത് ഇങ്ങനെ കൊണ്ടരും അധികം കൊറച്ച് സൈസായതല്ലേ കൊടുക്കൊള്ളൂ
ആഹ് അല്ല അങ്ങനെയൊക്കെയാവുമ്പോ അവർക്കത് കളയും വാണ്ടാ മറ്റേ നമ്മൾ ഒഴിവാക്കേണ്ടിയരും ആളുകള്ണ്ടെങ്കി കൊടുക്കാ അതാണല്ലോ നല്ലത്
ആഹ് പിന്നെ അവർക്ക് പോത്തൊക്കെ ഇണ്ട്ട്ടോ പോത്ത്, പശു അതൊക്കെണ്ട്. നല്ലൊരു ബിസിനസ്സാട്ടോ ഫാമൊക്കെ കൊറച്ച്ങ്ങട്ട് കഷ്ട പ്പെടണന്നൊള്ളൂ, ആഹ് അവരൊന്ന് വലുതായി കിട്ടി കഴിഞ്ഞാല് നല്ല നല്ല ലക്ഷത്തി ലക്ഷം ലക്ഷക്കണക്കിന് പൈസ സമ്പാദിക്കാം. നല്ലൊരു ഇതാണ്.
അങ്ങനന്നെ എല്ലാരും അങ്ങൻത്തെ വരുമാനം അങ്ങനെ നോക്കുന്നോർ അങ്ങനെ ഇണ്ട്
ആഹ്
എല്ലാ വിധ ആഹ് അയിനിപ്പ കൊറേ വിദ്യാഭ്യാസൊന്നും വാണ്ടല്ലേ വിദ്യഭ്യാസം
അതെ. ആഹ് വിദ്യാഭ്യാസം ഇല്ലാത്തോലൊക്കെ അങ്ങൻത്തൊരു ക്യാറ്റഗറിയിൽക്ക് എറങ്ങാണെങ്കിലും നല്ലതാണെ ആഹ് അതെ അല്ലപ്പ സ്ത്രീകളാണെങ്കിലും അങ്ങനെന്നേണല്ലോ ആഹ് വിദ്യാഭ്യാസം ഇല്ലാന്ന് വിചാരിച്ചിട്ടാരും മിണ്ടാതിരിക്കുന്നില്ല. അവര് അവരെ കൊണ്ട് പറ്റുന്ന പല ബിസിനസ്കള് ചെയ്യണ്ട്. അച്ചാറ് ആഹ് അച്ചാറ് പിന്നെന്താ കൊണ്ടാട്ടം
അച്ചാറ്ണ്ടാക്കിയാണ്ട് അയിന് ലൈസൻസ് വാങ്ങിയാട്ട് അച്ചാറിടാ. പിന്നെ കേക്ക് ആഹ് അതെ ആഹ് മെഹന്തി ഇണ്ടാക്കാ ആഹ് കോൺ ഇണ്ടാക്കി കൊട് ക്കാ, ആഹ് നെയ്സി ആഹ് ഇപ്പ നെയ്സ്ലിപ്പിന്റെ ഒരു കാലാണ് ഹ്മ്മ് ഇപ്പയിന്റെ സീസണാണല്ലോ
അതെ ഓരോ സീസൻലിങ്ങനെ ഇണ്ടാക്കണേ
ഫ്രെയിമ് അതൊക്കെ, അതൊക്കെ സ്ത്രീകളധികം ഇപ്പൊ പൊതുവില് ചെയ്യ്ണതാ
അതെ, അല്ല അതൊക്കെ നല്ലതാട്ടോ ഹോൾസെയ്ലായിട്ടൊക്കെ ഹോൾസെയ്ലായിട്ടിങ്ങനെ നല്ലെ ഏഹ് പ്രൈസ് കൊറവായിട്ട് കിട്ടി ഈ ഫ്രെമൊക്കെ ഞങ്ങടെ ഇവടെണ്ടൊരു ഇപ്പൊ പുതുതായിട്ടൊരു
ഇപ്പം ഫോട്ടം നമ്മള് മ മക്കള്ണ്ടായാണ്ട് പിന്നെ ജനിച്ചാ ഇതൊക്കെ ഫോട്ടും ഇതൊക്കെങ്ങനെ വെച്ച് ഇതാക്കാ ഫ്രെയിം ചെയ്യാ നല്ല ഇതാണല്ലോ അതൊക്കെ പിന്നെ മേരേജ് കഴിഞ്ഞാല് അതൊക്കെ, അതൊക്കെ ആഹ് അതിന്റെ എല്ലാ ഇതുണ്ട്പ്പം
അതെ. അല്ല ഫ്രെയിമിനൊക്കെ എത്ര മു മുപ്പതോ നാല്പ്പതൊക്കെ വര്ണൊള്ളേ എ ഫോറിനൊക്കെ ഏഹ് എൺപത് രൂപ ഒക്കെ ഒള്ളൂ അതില് ഫ്രോ ഫ്രെയിമില് ഫോട്ടോ വെക്കുമ്പോ ആഹ് അയിന് അമ്പത് രൂപ എത്രട്ടാ പ്രിന്റിന് വര്ണൊള്ളൂ അങ്ങനൊക്കൊരു നല്ല ഇതാണേ അപ്പ ആ ബിസിനസ്സ് ചെയ്യാണെങ്കിലും അവർക്ക് നല്ല ലാഭം കിട്ട്ണ്ട്. ഏഹ് ഇരുന്നൂറ്, മുന്നൂറ് നാന്നൂറൊക്കെയാണ് ഓരോരുത്തര് പല പലെ എഫോറിനന്നെ പലരും പല റേറ്റക്കെ പറയ്ണത്. അല്ല ഇവിടെ ഉണ്ട് ട്ടോ ഒരു ഷോപ്പിൽ
ആ, ആ അവിടെക്കങ്ങനെ നമ്മളങ്ങനെ കാണാറുണ്ടല്ലോ എല്ലാവരുംങ്ങനെ കൊടുക്കും അങ്ങനെ വിടെ ഇവിടെ തന്നെ ഓരോ പിന്നെത് ഫാൻസി സെറ്റ് അതേപോലെ അതൊക്കെ അങ്ങനെ ന്നേക്ലിസ് അതേപോലെ ചെറുതായ്യൊക്കെ വിൽ
പിന്നെപ്പി ഈ കുടുംബ സ്ത്രീകളൊക്കെ വന്നിണ്ടല്ലോ, അവരും അതെ ഇങ്ങനെ ഫാൻസി ഐറ്റംസ് അതുപോലെ കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വർഷക്കാലത്ത് ഏ, വിൽക്കണെങ്കിൽ നല്ലതാണ് കാരണം ആ സമയത്ത് ആരും അങ്ങനെ ഉണ്ടാക്കില്ല. ഇതന്ന് പറയുമ്പോ വർഷക്കാലത്ത് കൊടുക്കുമ്പോ അവര് അവർക്ക് എന്തായാലും ഉണ്ടാക്കാനും പറ്റില്ല വാങ്ങല്ലാണ്ട് വേറെ ഇതുലെല്ലോ പക്ഷെ വേനൽ കാല ത്ത് കൊടുക്കു മ്പ ഇവര്ആ ഇ ത് വേണ്ട അപ്പോ അവര് അവരുടെ മൈയിന്റ്റിൽ വരും ആ നമുക്ക് ഇത് ഇണ്ടാക്കാലോന്ന്. അപ്പോ വേന ൽക്കാലത്ത് ഇതക്കെങ്ങെ നെയ് കൊണ്ടട്ടുണ്ടാക്കി വച്ചിട്ട് വർഷക്കാലത്ത് വിക്കണ്ണാങ്കി നമ്മുക്ക് നല്ലൊരു ബിസ്
നല്ല ബിസിനസ
അതെ ആ കുടുംബശ്രീകാരൊക്കെ അങ്ങനെ ചെയ്യണ്ടേ
ആ, ഇപ്പോ വെയിലും ഇതൊക്കെ ഉണ്ടാകുമ്പോ നമക്കൊക്കെ ഉണ്ടാക്കാനും
ആ, അതെ പിന്നെ വെറൈറ്റി അച്ചാറുകൾ ബീഫ് അച്ചാറ്, ചെമ്മീന്, മീൻ, അങ്ങനെയൊക്കെ ഇണ്ട്ലേ പണ്ടൊന്നുംങ്ങനെ ഉണ്ടായിരുന്നില്ല.
അച്ചാറിന്റെയ് മാങ്ങയൊക്കെ വെയിലത്തിട്ട് ഉണക്കി നല്ലതൊന്നും പറ്റൂല, നല്ല ടേസ്റ്റ് വേണംന്ന് പറയും ആ.
അല്ല അങ്ങനെയൊക്കെ ഒരു മൈന്റ വരണത് അതിപ്പോ വിദ്യാഭ്യാസം ഇല്ലാത്തവരുള്ളവരൊക്കെ ഉണ്ടാക്കണ്ട്. കാരണം ബിസിനസിന്റെ ഒരു മൈൻഡ് കാരണണ അത അങ്ങനെ പോണത്. ആ.
ആ, അപ്പോ വേറൊരു വരുമാനം നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെടലേ ഉള്ളൂ. ഓരോ വരുമാനവും നമ്മൾ ചെയ്ത എന്തോറും ഒരാൾക്ക് ഒരു ജോലി മാത്ര അത്രല്ലല്ലോ രണ്ടു ജോലിും അങ്ങനെ നമുക്ക് വാണ്ട ബിസിനസ്സ് ഒക്കെ ചെയ്യാലോ
ആ, പിന്നെണ്ട് ഈ ഇപ്പോ ഈ കുടുംബശ്രീ പോലെ ഉള്ള ഓരോ സ്ത്രീ സംരംഭങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്കായിട്ട് ഇങ്ങനെ ലോണും കാര്യങ്ങളൊക്കെ കിട്ടണ്ടല്ലോ, ആ, ഈ ലോണൊക്കെ കിട്ടണ്ടല്ലോ അതുകൊണ്ടും കൂടിയാണ് അവർക്ക് ഇങ്ങനെ ഒരു ബിസിനസ്സിന്റെ ഒരിത് കിട്ടണുന്നത് ആ അവർക്ക് സ്വന്തമായിട്ട് പൈസ എടുക്കാൻ പറ്റാത്തവരൊക്കൊണെങ്കിൽ സാമ്പത്തികമായിട്ട് ഇപ്പ പിന്നോക്ക നിൽക്കണആളുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭം പോലെ ആക്കിയിട്ട അതൊക്കെ നല്ലൊരു കാര്യമാണ്.
ആ, കുറെശേ അടുച്ചടുത്താ മതി. പലിശ ഉണ്ടാവൂല്ല, പലിശ ഇല്ലാത്തതും ഉണ്ടല്ലോ.
അതെ അവർക്കൊരു വരുമാന മാർഗ്ഗമായിട്ട് ഇങ്ങനെ കൊടുക്കണത് അതെ നല്ലൊരു കാര്യമാണ്. അല്ല അങ്ങനെയൊക്കെ ആവണംട്ടോ. അങ്ങനെ മുന്നോട്ട് പോയാൽ ന്നെയാണ് എല്ലാവർക്കും ഒരു സമത്വം ഉണ്ടാവുള്ളൂ. മറ്റേതിപ്പോ പുരുഷന്മാര് മാത്രം പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ സ്ത്രീകളേനെ അങ്ങനെ അടിച്ചമർത്തിയിട്ട്
അതെ ഇപ്പത്തെ കാലഘട്ടത്തിൽ അത് അതും ഇതാണ് പ്രധാനമാണ്.
ആ, ഇപ്പ എല്ലാം നല്ലോണം ഇപ്പം ഡെവലപ്പ ആയിട്ടുണ്ട് കേട്ടോ സ്ത്രീകൾ-
ആഹ് ശ്രീകലാപുരത്ത ഇപ്പൊ ആഹ് അപ്പൊവാ നമ്മളെ പിന്നെ റോട്ടിലൂടെ പോയല് സ്ത്രീകള നല്ല അധികം. വണ്ടി ഓടിക്കാനും ഇതിലൊക്കെ സ്ത്രീകൾ തന്നെയാണല്ലോ എല്ലാ ജോലിക്കിക്കെന്നതിനൊക്കെ പോവാൻ അങ്ങാടി പോയാലൊക്കെ സ്ത്രീകളാണല്ലോ ധാരാളമായിട്ട്
അതെ ന്നാഞാ വിളിക്ക്യട്ട്റാ
ആഹ് ഓക്കെ